ഹലോ?
ആഹ് കേക്ക്ണില്ലേ?
കേൾക്കാം.
അ പറയ്‌.
എന്തൊക്കെ? സുഖാണ് മഴക്കാലല്ലേ, ഇ വടെക്കെ നല്ല മഴ പെയ്തൊണ്ടിരി ക്കാണ്. ഇല്ല കാലത്തെ മുതല് ല് നല്ല മഴയാ അതിന്റെടക്ക് ചെറി യൊരു അഞ്ച് അഞ്ച് മിനിട്ടൊക്കെ ഒരു തോർച്ച വരുന്നല്ലാണ്ട്, കൂടുതൽ ടൈമും മഴ പെയ്തൊണ്ടിരി ഇന്നലക്കെ പൊതുവേ കുറവാര്ന്ന്.
ന്ന് മയണ്ട്‌ല്ലേ? ന്ന് വിടീം മയണ്ട്, ഇന്നലെ രാവിലെ ഒരു പന്ത്ര പന്ത്രണ്ട് മണി വരൊക്കെ മയ ണ്ടായിനു. പിന്നെ മഴ തോർന്നു, പിന്നെ കൊയ പ്പൊന്നും ണ്ടായില പ്പ ന്ന് രാവിലെ മുതല് മയണ്ട് പഷെ അങ്ങനെ ഭയങ്കരമായൊന്നുല്ല, ചെറിയ രീതില് ങ്ങനെ ചാറ്ണ്ട് പ്പ പ്പ ങ്ങനെ തുള്ളിട്ണ് മാത്രേള്ളൂ
ആഹ്
ട്ട് ആടെ വെള്ളം കയറോ, ഉള്ള്ക്ക് മയ പൈത?
വീട്ടില്ക്കൊന്നും വള്ളം കേറില്ല. പാടോ തോടൊക്കെ വീടിനടുത്ത് ത്ണ്ട് അതൊക്കെ നിന്ന് പൈ യാണെങ്കില് വെള്ളൊക്കെട്ട് വരും.
കള് കേറീക്ക്ണോ അങ്ങനെ?
പ്രളയത്തിന്റെ ടൈമിലും വീടിൽക്കെന്നും വെള്ളം കേറീട്ടില്ല. പിന്നെ ആഹ് അങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്ണ്ട് ന്നല വെള്ളം കേറി കഴിഞ്ഞാല് നമക്ക് വീട്ടിലേക്കൊക്കെ വാഹനങ്ങൾ വരാള്ള ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവും. ആ അതൊക്കെ പാടത്തിന്റെ നടുകിലൂടെണ് റോഡ് വരുന്നത്.
ആഹ്
വീട് നിക്കുന്നത് കൊറച്ച് ഉയർന്ന പ്രദേശത്താണെങ്കിലും വീട്ടിലേക്ക് വരുന്ന വഴി. പാടത്തിന്റെ രു നടികിലൂടേണ് റോഡ് വരുന്നത് അപ്പ അപ്പൊ നമ്മ ആ വഴി പിന്നെ നമ്മളെ വളഞ്ഞ് തിരിഞ്ഞിട്ടാങ്ങനെ ക്ക പോണം ഉൾറോഡ് ആ ഉൾറോഡിലൂടൊക്കെ നമ്മള് പോണം. ത്ത് പോവാനും ബുദ്ധിമുട്ട് വന്നാലുംപയ്യ ചെയ്യ പോകാനൊക്കെ വൈക്കും, പശ്ശെ നമുക്ക് പെട്ടെന്ന് പാസുയ്യുന്ന വഴില്ലെങ്കിലും ഉള്ളിലൂടെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ പോകും മ് മെയിൻ റോട്ടന്ന് കൊറച്ച് ഒരു കിലോ മീറ്റ ഉള്ളിലേക്കാണ് വീട് വരുന്നത്. ടൗൺ ഏരിയല്ല. അപ്പൊ പിന്നെ ആഹ് ആഹ് അടുത്തെരു നിസ്കാര പള്ളിണ്ട് അപ്പൊ നമുക്ക് വീട്ടിലക്ക ബാ ആഹ് വിളിയൊക്കെങ്ങനെ നേരത്തെ സൗണ്ടില് കേൾക്കാൻ പറ്റും ഉം. ഇവിടെ സ്കൂൾ വ്യവസായ അമ്പലങ്ങളൊക്ക ചെറിയ രീതിയിലുള്ള അമ്പലങ്ങളൊക്കെ എടുത്തു പള്ളിനേക്കാളും കൂടുതലൊക്കെ ഈ ഏരിയ അമ്പലങ്ങളാണ് കൂടുതലുള്ളത്.
അമ്പലങ്ങൾ ഉണ്ടാവും ല്ലെ, പള്ളിഅല്ലെങ്കിലും പൊതുവേ കൊറവാണ് ങ്ങനെ ഒരു അത്ര അത്ര അടുത്തടുത്ത് ങ്ങനെ ണ്ടാവലില്ല കാണലില്ല ചെലോടെത്ത് നല്ലോണ്ണം കാണ ചെല പ്രദേശത്ത് കുറവാക്കാരം.
കാണാറൂണ്ട്.
ആഹ് ഉണ്ടല്ലേ
ഉം ഇവടെ യാത്ര വീടിനടുത്ത്കൂ കൂടെ റോഡൊക്കെ പോകുന്നുണ്ട് അയിലേ ഈ ബസ്റൂട്ട്ല്ലാന്നൊള്ള് ബാക്കി എല്ലാ വാഹനങ്ങളും പോവും.
പോയില്ലാ അപ്പൊ ബസ്സിന് എന്താട്ടാങ്ങക്ക്
ബസ്സിന് നമ്മള് ഒന്നില്ലെങ്കി അഞ്ച്മിൻറ്റ് നടക്കണം അതല്ലെങ്കി ഇതിലേങ്ങനെ വണ്ടികൾ ഇങ്ങനെ എ പ്പഴും പാസ്സെയ്യും ഓട്ടോ ടാക്സി അങ്ങനതൊക്കെയില് പോകും ആഹ് തോനൊന്നുല്ല ഇപ്പൊ പൊതുവെ അല്ലെങ്കില് വീടുകളിലൊക്കെ ഓരോ വാഹന ന്നർഞ്ഞ രീ രീതില്ണ്ടല്ലോ പൊതുവേ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ലലോ ഉം.
ആഹ്
ഇപ്പൊ ഏഹ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന മാതിരിയാണ് ഓരോ വീടുകളിലും ഓരോത്തര്ക്ക് ഓരോ
അല്ല വാ അല്ല ഓരോ വീട്ടിലും മൂന്ന് ഫോണെങ്കിലും കൊർഞ്ഞതില്ലാത്തതില്ല മൂന്നാളുണ്ടെങ്കിൽ മൂന്നാൾക്കും ഫോണ് അതാ ഒരാൾക്കെങ്കിലും വണ്ടി ഇണ്ടാവും ഇണ്ട് ഇപ്പൊ ഒരു സാതാ ടൂവീലറ് പോലുല്ലാത്തൊരു വീടൂല്ല എല്ലാ വീട്ടിലുണ്ട് വണ്ടീം ഫോണും ആദ്യൊക്കെരു വീട്ടില് ഒരു ഫോണായിരുന്നു ണ്ടായിനുള്ളു ഇപ്പൊ കാലം പോയി ഉം
പ്പതില്ലാണ്ട് പറ്റുന്നുല്ലേയ് ഏതൊരു കര്യത്തിന് വേണെങ്കില് ഫോണും വേണം നെറ്റുംവേണം എല്ലാം വേണം അത് കൂടുതല് വന്നത് ആഹ് നെറ്റിന്റെ ആവശ്യം കൂടുതല് വന്നത് ഈ കൊറോണ ടൈമിലാണ്
കൊറോണ ടൈമില് അപ്പളാണെല്ലാരും ഫോൺ ഉപയോഗിക്കാൻ പഠിക്കാൻ തുടങ്ങിയത് ഏത് വയസായ യാൾക്കാരാണെങ്കിലും കുട്ടികള് പഠിച്ചാൻ തുടങ്ങിയത്
ഇന്നത്തെ അ ചെറുപ്പം വലിപ്പംന്നില്ലാതെ എല്ലാരും യൂസെയ്യുന്നല്ലോ
ആ യൂസ് അയന്നെ നമ്മളെക്കാളറിയാ
ആഹ് ഞാനൊക്കെ ചെലെ കാര്യങ്ങള് ചോദിച്ചപ്പിതോക്കെയല്ലേ ന്റെ മോനെക്കൊണ്ടായിരിക്കും ഇതെങ്ങനെ ചെയ്യാ അതെന്താ ചെയ്യാന്നുള്ളത് അപ്പൊ അവൻ പറഞ്ഞ്തരും
ആഹ് ഓൽക്കറിയ നമ്മളെക്കാട്ടില് നന്നായിട്ട് ഓൽക്കറിയാം ഇപ്പൊ ഞമ്മള് കൈയൊന്നും മാണ്ട നമ്മക്ക് നമുക്ക് ഫോണ് നമ്മളെ കയ്യില് നെറ്റില്ലെങ്കി നമുക്കൊരു പൊറുതിയാണ്
ആ
ഇണ്ടെങ്കിൽ നമ്മുക്കെന്നത്രക്കെന്നെ പ്രശ്നില്ല നെറ്റ് കഴിഞ്ഞുന്നറഞ്ഞാ പിറ്റേദിവസം നെറ്റ് കേറ്റില്ലെങ്കിൽ വ ല്ലാത്തൊരു പൊറുതികളാണ്
ആ അത് ഇവിടൊക്കെ തന്നെ മക്കളും പറയും എന്താ കേറ്റാത്തത്ന്നൊക്കെ ചോയിക്കും
ഉം ഒരു മിനിറ്റ്നേരം ഇരിക്കാൻ വയ്ക്കൂല എന്നാ ഭയങ്കരൊരെടങ്ങേറാണ്ന് ഉം നെറ്റില്ലെങ്കിൽ നമ്മള് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത്രല്ല പക്ഷെ നെറ്റുവേണം ഫോണില് ഇല്ലെങ്കി ഭയങ്കരായിട്ടൊരിതാണ്
ഉം മക്കളൊക്കെ കാലത്ത് സ്കൂളിപ്പോയി ഇനി വൈകീട്ടേ വരുള്ളൂ നാലു മണി നാലര ആ ടൈമിലൊക്കെയാണെത്താ ഉം ഫ്രീടൈമിലൊക്കെ ഉം വന്നാ പിന്നോര് ഒ ച്ചേംബാഹളോക്കായിട്ട് അങ്ങനെ തന്നെയായിരിക്കും സ്കൂള് പോയിക്കഴിഞ്ഞാൽ സ്കൂളുള്ള ദിവസാണെങ്കി ജോലികളും നേർത്തെ കഴിയും പിന്നെ അധികം ഫ്രീ ടൈമെന്നെയാക്കാറ് കളിക്കാനും ഇപ്പൊ മഴക്കാലായത്കൊണ്ട് പൊതുവെ കുറവാണ് ഇവിടെ വീടുകളാണെങ്കിലും വീടുകളും പൊതുവെ കുറവാണ് ഒറ്റപ്പെട്ട ഏരിയ പോലെങ്ങനൊരു വീട് ആ കൊറച്ച് കഴിഞ്ഞ പി ന്നെ വീട് അങ്ങനെ പൊതുവെ വീടുകളും കുട്ടികളൊക്കെ കുറവാണ് ഇവിടൊക്കെ
ആ ആ അപ്പൊ സ്കൂൾക്കൊക്കെ പോവാന് ഇങ്ങനെ വണ്ടി അടുത്ത്ക്ക് വരോ അതോ നമ്മള്
ആ വണ്ടി റോട്ടിലൂടെ സ്കൂൾ വാഹനത്തില്വര് വരും പോവും ചെയ്യ ആഹ് വീടിനടുത്ത് വരും
ചെലോട്ത്ത്ക്ക് ന ന്ന് റ് റോട്ട്ക്കൊക്കെ നടന്ന് പോണ്ട്യേരോലാേ
ആഹ് ആഹ് ഇപ്പ എല്ലാ സ്കൂളും പൊ ത്‌വേ എല്ലാ വാഹ വാഹനം പണ്ടൊക്കേയ്ര്ന്ന് കിലോമീറ്റ്റോളം
എല്ല അന്നൊക്കെന്ന്റാല് സ്കൂക്ക് നടന്ന് പോവെല ഇപ്പ ൻ്റെ ഉമ്മയൊക്കെ പറയ്ണേക്കാ എന്ത ആഹ് എട്ടും പ പത്ത് കിലോമീറ്റ്റൊക്കെ നടന്ന്ങ്ങാണ്ട് ഓല് സ്കൂൾക്ക് പോയ്ന്യോ തിരിച്ച് വരും പാടോം തോടൊക്കെ കടന്ന്ങ്ങാണ്ട് മ്മച്ചും മയേത്തൊക്കെ നൻഞ്ഞ് പോ നനഞ്ഞ്ട്ടാ പൊവ്വ ഒരു കൊറേകുട്ടോൾ ഇണ്ടാവും നടന്ന് പോവും ഭേങ്കര രസ
ആഹ് അന്ന് കൂട്ടത്തോടെ ങ്ങനെ പോ ഒരു വീട്ട്ന്ന് അപ്പറത്തെ വീട്ട്ത്തെ- പോര്ന്ന്ല്ലേ വിൾച്ച് കൂ
ഉം ഇഷ്ടം പോലെ ഓല് കൊറേ കു കുട്ട്യേള്ണ്ട് അതാവ് പോണ വയ്ക്ക്ന്ന് ഓലേ സ്കൂൾക്ക് ഇള്ള കുട്ട്യളൊക്കെ വിളിച്ചച്ച് വിളിച്ച് വിളിച്ച് അങ്ങനെ പോവാന്നൊക്കെ പറിണേക്ക
ആ അന്നങ്ങനെ പോബ നടക്ക്ന്ന രസാണ്
ഇപ്പ ഞാൻ ഞാനും തന്നെ എൻ്റെ സ്കൂൾക്ക് എന്താ കൊറച്ചൊക്കെ ഒരു രണ്ട് മൂന്ന് മാസക്കെ നടന്നു പോയി ണ്ട് ഇവടെ അട്ത്ത് തന്നെണ് തോന ദൂരൊന്നുല്ല ഒര് പര്
ആ ഞാനും പോയ്ട്ട്ണ്ട് പത്താം ക്ലാസ് വരെക്കെ ഇങ്ങനെ ഞാനും നടന്ന് ഒക്കെ പോയ്ട്ട്ണ്ട് ഒരു കിലോമീട്ട്ർ അല്ല ഒരു മണിക്കൂറോളം നടന്ന്ട്ട് പോയിട്ടൊ
ആ ഹ് ഒരു ഒരു മ ഒരു ഒരു കിലോമീട്ട്ർ മുക്കാ കിലോ മീട്ട്ർ ഒക്കെ തന്നെ ഇണ്ടാവൊള്ളൂ നമു ക്ക് നടന്നെത്തുമ്പം ഞമ്മക്ക് ഭയങ്കരായിട്ട്
ആഹ് അഇത് പോലേഞങ്ങള് ഒരുമി ജ്ജ് ഇന്ന സമയത്ത്ക്ക് വെരെണംന്ന് ബ് അങ്ങനെ സമയം പറിം ആ ടൈമ്ക്ക് എല്ലാരും ഒര്മി കൂടീട്ട് അങ്ങനെ ഒന്നി
ആഹ് എല്ലാരും അപ്പൊ സ്കൂൾക്ക് പോയിന്ന് ഞാൻ പോയിട്ട്ണ്ട് ഇവടെ എട്ത്ത്ള്ള സ്കൂൾ - -
അന്നൊക്കെയാണെങ്കി ഈ മഴക്കാലത്ത് സ്കൂൾ തൊറന്ന ടൈമിലൊക്കെ ഭയങ്കര മഴ സ്കൂൾ ദേ മടങ്ങ്ന്ന ടൈമിലേക്കാര ഇടിം മഴയും ഇടിം മഴ ആ ടൈമിക് ട് ഒര്ക്കൂടും അതൊക്കെ ഭയങ്കര പേട്യേനി അങ്ങനെ കാ റ്റടിച്ചാല് കൊടക്കെങ്ങനെ മറിഞ്ഞിട്ട് ബേഗാണെങ്കിലും ഡ്രസ്സാണേലാെക്കെ നനഞ്ഞിട്ടാണ് വീട്ടിലെത്തുള്ളൂ
ആ ഹ്
ഇപ്പൊ പൊതുവേ അങ്ങൻത്ത മഴ കൊറവാണ് ഇടിയോട് കൂടിട്ടുള്ള മഴക്കെ പൊതുവെ
കുറവ് ആഹ് ആ അല്ല ഇപ്പ ആദ്യത്തെ മാതിരില്ല മഴല്ലാ ഇഞ്ഞിപോ, നമ്മുക്ക് അറിയായിട്ടാണോ എന്തോന്നും അറിയില്ലല്ലോ? അന്നൊക്കെ നിക്കാതെ, പിന്നെറ ഞാൽല് ഇപ്പ മഴ പെയ്താ വള്ളപ്പൊക്കാ രണ്ടു ദിവസം മയ അടുപ്പിച്ച് പെയ്ത വള്ളം കേറി വള്ളം കേറി അല്ലാ അന്നുതൊട്ട് ദിവസം ഒന്നും വള്ളം മഴ പെയ്താലും ഒന്നും നനയില്ല.
ഉും ഇപ്പൊ മണ്ണിടിച്ചിലായിട്ടാണെങ്കിലും, മറ്റേതായിട്ട്, മഴ നിന്ന് പെയ്ത അങ്ങട്ട് ന്തെലും ദുരംണ്ട്
അല്ലാ ൻ പപ്പേടിയാണ്. ഇപ്പൊ മഴ ല്ലാതിരിക്ക്ണത, ഇന്നുഞിമഴപെയ്തി
ആളുള്ള ഉസ്‌ ഏരിയാണ്. ഈ കറന്റിന്റെ തിൽകൂടെക്കെ അപ്പൊ കാറ്റടിച്ച തന്നെ പെട്ട്
കറന്റ് പോവൂല്ലേ? ആഹ പിന്നെ എപ്പളാ കറൻ്റ് രാ?
പിന്നെ അത് അവിച്ച് ഒന്നുങ്കി നല്ല കാറ്റടിച്ചാ ഒന്നിങ്കിൽ മരങ്ങൾ വീണിട്ട് ട്ട്ണ്ടാവും അല്ലെൽ കമ്പുകൾ വീണിട്ടുണ്ടാവും അങ്ങനെയൊക്കെയ ഇപ്പൊ പിന്നെ നേര്ത്ത് ആഹാ ഈ പണിക്കാരൊക്കെ പെട്ടെന്ന് ശരിയാക്കി തരാറുണ്ട്. കറണ്ട് പോയാലും ഉും ഇതുപോലെ ഈ മഴ തുടങ്ങിയ സമയത്ത് ഭയങ്കര കാറ്റടിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് കർന്റ് പോയി. ആ അന്ന് ഒരുപാട് സ്ഥലങ്ങള് പോസറ്റെല്ലാം മറിഞ്ഞ് പോയി ട്ട് അവർക്ക് ശരിയാക്കി എത്താന് ടൈമിട്ടാത്ത കാരണം അങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ കർണ്ട് പോയി പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നീല്ല ഇങ്ങനെ ഈ ജലനിധിയുടെ വെള്ള ത്തിന്റെ കണക്ഷനുള്ളതോണ്ട് വെള്ളത്തിന് വെള്ളം കിട്ടി ഫോണൊക്കെ പിന്നെ ലാസ്റ്റ്ക്ക് ആ ഫോണ് അല്ല ഇപ്പൊ ഈ വർഷം പെറന്നിട്ടന്നെ. ഫോണൊക്കെ പിന്നെ നമ്മള് കൊറച്ച് സമയം ഇൻവെർട്ടിലൊക്കെ കഴിഞ്ഞി പിന്നെ ലാസ്റ്റ് ആയപ്പോത്തേന് ഫോണൊക്കെ ലാസ്റ്റ് റ്റ് ഇങ്ങനെ ചാർജൊക്കെ കഴിഞ്ഞ് കടന്ന്. പിന്നോര് ആ ഒരു പിന്നെ പിറ്റേ ദിവസായപ്പത്തിന് വന്ന്.
വന്നുല്ലേ ആ ആവ് അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല കറണ്ട് നമുക്ക് ചെല ടൈമില് ദിവസൊന്നും കാണ കറൻ്റ് പോയിട്ടില്ല ഞാൻ അഥവാ ദിവസം പോവാണെങ്കി ഞായറാഴ്ചൊക്കെ ണ്ടാവോലോ ശനിയാഴ്ച്ച വൈകുന്നേര താക്കിട്ട് പിറ്റെ ദീസം ഞറാഴ്ച അപ്പ സ്റ്റാഫാള് ഉണ്ടാവൂലല്ലോ അങ്ങനെയൊക്കെ ഓല ഉള് കൊറച് നിക്ക്ണ ഉള്ള് ഏരീകൂടെ ഓലഅങ്ങനെ വന്നു നേരാക്കൂല. അപ്പൊ ഓല്ക്ക് ടൗണിലല്ലേ അപ്പ ആൾ ആക്കാര് കുറവാവോണ്ട് അപ്പോ അങ്ങനെ ഒരു ദിവസൊക്കെടുക്കുന്നല്ലാണ്ട് പിറ്റേ ദീസാവുമ്പോൾ ചെലപ്പോ നേരം വെൾക്കുമ്പോല് നേരാക്കും. ൻ്റ് പിന്നെ കറണ്ട് പോകും എടക്കൊക്കെ പോകും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ പിന്നെ ഓര് ശരിയാക്കും.
വരും എടക്കടക്ക് ഇങ്ങനെ ഒരു അഞ്ച് മിൻ റ്റ് ന്നരീതിയിലൊക്ക ങ്ങനെ പോയോണ്ടിരുന്നീന്.
ആഹ് അല്ല ഇ പ ഇവിടെ ആദ്യക്കെങ്ങനെ ഇണ്ടായിന് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ചെല ദിവസങ്ങളിലാണ് പല പ്രദേശത്തും പല രീതിയിലല്ലേ അ കൊഴപ്പൊന്നുല്ല എടക്കട പ്പങ്ങനെ ചെലപ്പടക്ക് കാറ്റ് കാറ്റ് കാർമേഘം മൂടുന്നോടെ കൂടെ കറൻ്റാണ് പോണ്. മയ പെയ്തിട്ടില്ലെങ്കിലും കറണ്ട് പോകും പിന്നെ കൊറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ന്നാലും കറൻ്റ് വരും അതാ ഒരു സമാധാനം.
സമാധാനം. മറ്റേത് രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഇരുട്ടില്ലാര് ഉം ഇപ്പൊ കറൻ്റില്ലെങ്കിലും ഞമ്മക്ക് ഈ ഫോണില്ലാത്തമാതിരി ഒരു പ്രയാസ.
ആഹ് പ്രയാസാണ് കറൻ്റിൽ ആ മ്മക്ക് പ്പ അങ്ങന ചേലായി ഇഞ്ഞ്പ്പോ ഒന്നും മാണ്ട മയ പെയ്താലും ചൂടാണ് അപ്പൊ നമുക്ക് ഫാനും വാണം ഫേനില്ലാണ്ടിരിക്കൂലല്ലോ.
അതോ ഒരു ദിവ്സം വെയിലും കൂടെ തൊരക്കാണെങ്കി പ്രത്യേകിച്ചും. ആഹ് ശരി ന്ന ആഹ്